ആഹ് ആഹ് ഇപ്പ കേൾക്കാൻ പറ്റ്ണ്ട്
ആഹ്
എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം?
ആഹ് മഴയല്ലേ ഉം ചായുട്ച്ച്
എന്ത, മഴയൊക്കെണ്ട്. അവിടെ മഴണ്ടാ
ആഹ്. ഇവിടെണ്ട്. ഇന്നലിം ഇന്നൊക്കെ നല്ല മഴയിരുന്നു
ആഹ് ഇവടിം അങ്ങന് തന്നെയാ. അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യ്ണ്ട്
ഉം ഉം സ്കൂളൊക്കെനി അവധി ഉണ്ടാകു ആവോ ങ്ങനെ മഴ ഇങ്ങനെ പെയ്യുമ്പോളേയ് റെഡ് അലർട്ടക്കെ ആയി
ആഹ് മഴ പെയ്യുമ്പ ന്തായാലും അവധി കിട്ടാറുള്ളതാണ്
ആഹ് ആഹ് അല്ല വൈകി ചായുട്ച്ചോ. വൈകിട്ട് എന്താ, എന്തേലും സ്പെഷ്യൽ ഉണ്ടോ വൈകിട്ട്.
അങ്ങനെ സ്പെഷ്യലൊന്നുല്ല
എന്നെ പോലെ തന്നെ ഞാന് കടി സ്പെഷല് കടിണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പലഹാരം ഒക്കെ ഉണ്ടെങ്കിൽ ചായ ചായുടിക്കും, അല്ലെങ്കിൽ പിന്നെ ചായ ഒന്നും ഉണ്ടാക്കൂല്ല
ഞാൻ അങ്ങനെ ചായ കൂടി കുറവാ, രാവിലെയും കുടിക്കൂല വൈകീട്ടും കുടിക്കൂല
ആഹ് വെള്ളായിരിക്കൂല്ലേ കുടിക്ക്ണ്
ആഹ്
പക്ഷെ രാവിലെ നമ്മള് ഒരു ഗ്ലാസ് ഷുഗർ ഒന്നും ഇടാതെ കട്ടൻ കാപ്പി, കട്ടൻ ചായ ആയ്ട്ട് കുടിക്ക്ണത് നല്ലതാണ്. നമുക്കൊരു ഉന്മേഷൊക്കെ കിട്ടും
ആഹ് ആഹ് ആഹ്
അത് നല്ലതാണ് പറ്യ, എല്ലാരും പറയും കേട്ടോ നല്ലതാണ്ന്ന് അഹ് ഷുഗർല്ല ഷുഗറ് ല്ല ഷുഗറ്ടാ നല്ലതല്ല ഷുഗർ ഇല്ലാണ്ടെ, എന്താണ് കുടിക്കണം. അങ്ങനെ കുടിക്ക്ണ് നല്ലതാണ്ന്ന് പറയും. രാവിലൊക്കെ അത് ഒരു ഉന്മേഷാണോലൊ, രാവിലെ.
ആഹ് മധുരില്ലാണ്ട് എങ്ങനെ കുടിക്കാനാ.
ആഹ് അതന്നെള്ളത് മധുരല്ലാണ്ട് കുടിക്കാൻ കയില്ല അതാണ്ല്ലേ പ്പൊ പാലും ഒക്കെ ഒഴിച്ചിട്ടൊക്കെല്ലേ നമ്മക്ക് കുടിക്കാൻ തന്നെ കഴിയാ ആകെ ഒരു ഗ്ലാസ് കുടിക്കണത്, അത് നല്ല രീതിക്കല്ലാഞ്ഞാലേ. പാലൊക്കെ ഒഴിച്ച് അങ്ങനെ കുടിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടംണ്ടാവുക
അതിനെകാട്ടി വേം ചായ കുടിക്കാൻ തൊടങ്ങും.
ആഹ് ആഹ്. രാത്രി എന്താ ചോറന്നെയാണോ കഴിക്കല്.
ആഹ് രാത്രി ചോറന്ന്യാ കഴിക്ക്ണെ എടക്ക് വല്ലപ്പോഴും രാവിലെ തേന്റെ ബാക്കിയൊക്കെണ്ടെങ്കി കഴിക്കും.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എല്ലാർക്കും ചോറന്നെ കഴിക്കാനാണ് ഇഷ്ടോ
ആഹ് എല്ലാർക്കും ചോറ് തന്നെയാ എന്താ പണിയൊക്ക കഴിഞ്ഞാ
ആഹ് പണിയൊക്കെ കഴിഞ്ഞു. ആഹ് രാവിലെ അങ്ങനെ എന്താലും ചോറൊക്കെ രാവിലെ തന്നെ വെക്കും. പിന്നെ വൈകിട്ടൊന്നും അടുക്കളയ്ക്ക് പോകില്ല. ഭയങ്കര മടിയാ പിന്നെ വൈകുന്നേരൊക്കെ പോവാന്. രാവിലെ ന്നെ ഒക്കെ ഒണ്ടാക്കും, വൈകുന്നേരത്തിനുള്ള വരെ ഒ ണ്ടാക്കും. ചോ
ആഹ് ഉച്ചയാവുമ്പോഴേക്കപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും
ആഹ് ഒക്കെ കഴിയും. ഇന്ന്.. കൊറച്ച് ത്തി ലേറ്റ് ആയി ന്ന്സ് കൂളൊന്നും ഇല്ലാത്തോണ്ടേ കൊറച്ച് വൈകീന്
അല്ലെങ്കി നേരത്തെ കൈയ്യെലുണ്ട്. സ്കൂൾ ഉണ്ടെങ്കിൽ ആഹ് ഉം. സ്കൂള് ഉള്ളതുകൊണ്ട് രാവിലെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടെന്നെ ചോറ് വെക്കോ. അതിന്റെ മേക്ക് തന്നെ കറിയും ഉപ്പേരിയും ഒക്കെ അപ്പ തന്നെ ഉണ്ടാക്കും
മീൻ കൂട്ടിയാ പിന്നെ പോവൂലാട്ടാ
അപ്പ പിന്നെ അങ്ങനെ കഴിയോല്ലൊ വേഗം പണികളൊക്കെ കഴിയോല്ലൊ ആഹ്
ആഹ്
ആഹ് നിന്റെതോ നിന്റെ വേഗം കഴിയോ നേരത്തെ കഴിയോ പണിയൊക്കെ
ഞാന് ഇപ്പൊ ഒരു പണിയും ചെയ്യണില്ല പ്രസവിച്ച് ഇരിക്ക്യാ
ഏഹ് ഏഹ് എത്ര ദിവസായി
ഇന്ന് പതിനാറ്
ഏഹ് പതിന ആഹ് ഏഹ് എന്ത് കുട്ടിയാ
പെൺകുട്ടി
ആഹ് ആഹ് ആഹ് കൊഴപ്പൊന്നുംല്ലല്ലോ
കൊഴപ്പൊന്നുല്ല സുഖപ്രസവാര്ന്ന്
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഭക്ഷണൊക്കെ അപ്പൊ ഭക്ഷണംക്കെ എല്ലാരും ഇങ്ങനെ കൊണ്ടുവന്ന് തരുകാരിക്ക്ല്ലേ അടുക്കളക്ക് പോവണ്ടല്ലോ അല്ലേ ഭക്ഷണക്കെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി ആഹ് ആഹ് ആഹ് സുഖാണല്ലോ ആഹ് ഫുഡൊക്കെ
എന്നാലും എല്ലാവരും കെട ക്കാൻ പറയും പക്ഷെ എനിക്ക് കെടക്കാൻ തോന്നൂല്ല കൊറച്ച് നേരൊക്കെ കെടക്കും രാവിലെ അത് കഴിയുമ്പൊ പിന്നെങ്ങട് എണീച്ചടക്കും
ആഹ് കിടക്കണോ കിടക്കണം. എല്ലാരും നല്ലതാണ് ഞമ്മള് പിന്നെ കൊറച്ച് കഴിഞ്ഞാലാണ്, അതിന്റെ ബുദ്ധിമുട്ടൊക്കെ കാണുക. കിടക്കാഞ്ഞാല് ആഹ്, ആഹ് നടുവേദന എനിക്കൊക്കെ ഉ ണ്ടായിരുന്നു. എന്താണ് മോന പ്രസവിച്ചാലെ. കിടക്കാൻ പറഞ്ഞപ്പോൾ മടിയായിരുന്നു കിടക്കാന്. എന്നിട്ട് പിന്നെ ഊരവേദനയും ഒക്കെ ഉണ്ടായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ നമ്മക്ക് ഒന്നിനും കഴിയൂല.
മാക്സിമം ഇപ്പൊ കിട്ടുന്ന അവസരൊക്കെ കിടന്നോ? ഇപ്പൊ കിട്ടുന്ന അവസരം. ഇപ്പൊ പിന്നെ മഴയൊക്കെ ആയത് കൊണ്ട് ഏഹ് കിടക്കാലോ.
ആഹ് അതാ എല്ലാവരും എന്റെടുത്ത് അങ്ങനെ പറയണ് പക്ഷെ ഉച്ചവരൊക്കെ കിടക്കും. അത് കഴിയുമ്പോ, പിന്നെ മടിയാവുംമ്പോൾ എണീച്ച് നടക്കും.
ആഹ് ആഹ് ശരിയാണ്. മടിയാണ് പിന്നെ വെറുതെ കിട ക്കുമ്പോ ഒരു മടിയായിരിക്കും എല്ലാർക്കും ഉണ്ടത്. വെറുതെ കിടക്കുമ്പോ ആഹ് അല്ലാത്തപ്പോ ഇനി ഇനി ഇപ്പൊ നിനക്ക് ഒക്കെ കഴിഞ്ഞ് റസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നീ ഏഹ് ജോലികളൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോ, ആവൂ ഒന്ന് കിടന്നെങ്കിന്ന് ആലോചിക്കും. ഒന്ന് കിടക്ക, ഒന്ന് കിടക്ക ക്കാൻ കഴിഞ്ഞെങ്കിന്ന് വിചാരിക്കും.
അങ്ങനെ ആയിരിക്കും.
എനിക്ക് കിടക്കണത് തന്നെ ഇഷ്ടം. എപ്പോള ഇങ്ങനെ കിടന്ന് ഫോണി കുത്തി കളിക്കണ ഇഷ്ട്ടം പക്ഷേ ഇ ഇപ്പ കിടക്കണ്ട അവസ്ഥ വന്നപ്പ, എനിക്ക് കിടക്കാൻ തോന്നണില്ല.
ആഹ് മലർന്ന് കിടക്കണം മ്മള് കാലൊക്കെ നീ ട്ടി വെച്ചിങ്ങനെ കെടക്കണം എന്നാ പറയല്.
ആഹ് ആഹ്
പിന്നെ അപ്പൊ ആഹ് കിടന്നോ, ഉറങ്ങുവോ, എന്താ രാത്രി കരയോ കുട്ടി?
അവള് വ വയറ നിറഞ്ഞ കഴിഞ്ഞ വല്യ കുഴപ്പല്ല അവളെക്കൊണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ്
കൈന പിന്നോളപ്പിടിച്ച കിട്ടൂല.
ആഹ് ആഹ് ആഹ് ആഹ് പാലൊക്കെ കുടിക്കൂലേ, പാല് കുടിക്കൂലേ?
ആഹ്, പാല് കുടിക്കും, ആഹ്.
ആഹ്, ആഹ്
ഓ രാത്രി കത്തപ്പൊ വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യലാ യിരിക്കൂലെ അനക്ക്?
ഏഹ്, വൈകുന്നേരം സ്പെഷ്യലൊന്നു ല്ല, എല്ലാവരും കഴിക്കണ തന്നെ.
ആഹ് എഹ് ഏഹ് എഹ് പിന്നെ ഇ നെയ്യ് യ്യ് അങ്ങനത്തെ കൊറച്ചാ മതി നെയ്യ് അങ്ങനോക്കെയുള്ള. എണ്ണ ക്കെള്ളുതൊക്കെ കുറച്ച് കൈവയും ഒയിവാക്കി, പയർ വർ ഗങ്ങളൊക്കെ കൂടുതലും കഴിച്ചാ മതി. എന്നാ പിന്നെ.
ആഹ്
ചെരങ്ങ അങ്ങൻത്തൊക്കെ ചിരങ്ങൊക്കെ നല്ലതാണ് കഴിക്കണത് ഈ സമയത്ത്
ആഹ് മുരിങ്ങവിടെണ്ട് എന്നാലും കഴിക്കാൻ മടിയാ. ഹലോ
ആഹ് ആഹ് മുരിങ്ങ മുരിങ്ങൊക്ക ല്ലതാണ്. ആഹ് കേൾക്കുന്നില്ലേ, ആ മുരിങ്ങയൊക്കെ നല്ലതാണ് കയിക്ക്‌ണത്. ആഹ്
ആഹ് ആഹ്
പിന്നെ ചെറുപയറ് ആഹ്
ആഹ്
അങ്ങൻത്തൊക്കെ കഴിക്കണത് നല്ലതാണ്.
ആഹ് ആഹ്
ഏഹ് ഉം എടക്ക് പോവ്ന്നുണ്ടോ റേഞ്ചിന്റെ പ്രശ്നുണ്ടോവിടെ?
ചെറുതായിട്ട് കട്ടായി പോന്ന്ണ്ട്
ആഹ് എനിക്ക് തോന്നി, ചെ ചെ ചിലവാക്കുകളൊന്നും കേൾക്കുന്നില്ല. അപ്പൊ തോന്നി റേഞ്ചിന്റെ എന്തോ പ്രശ്ന്ണ്ട്ന്ന് ആഹ് അഹ്
ആഹ് ചെറുതായിട്ട് കട്ടായി പൊവ്ണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് ഹോസ്പിറ്റൽന്നന്നെ ഓഹ്എന്താ ഓ റ്റൽന്നന്നല്ലേ? അക്കെ സുഖം ഉം എന്താ ഞാൻ പറഞ്ഞില്ലേ മയായിട്ട്, മഴയായകാ ഇതൊണ്ടേ പൊറത്തൊന്നും എറങ്ങണ്ടല്ലോ അകത്തങ്ങനെ ഇരിക്ക. അതന്നെപരിപാടി. മുറ്റത്തേക്കൊന്നുഅർങ്ങണ്ടല്ലോ. മുറ്റടിക്കണ്ട രാവിലെ മുറ്റടി ക്കണ്ട ഒന്നും ചെയ്യണ്ട അകത്ത്ള്ള പണികളൊക്കെ
കൊറച്ച് പണി ഒഴിവായി കിട്ടീന്ന് മഴ കാര്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആഹ് കേറുന്നില്ലേ
ആഹ് ഇപ്പ കേക്കണ്ട് ഇത്രേ രം കേക്കണ്ടാർന്നില്ല
ആഹ് ഈ മഴേ എന്റെ തോന്ന്ണ് പിന്നെ റേഞ്ചിന്റെ ഒരു പ്രശ്നൊക്കെ എങ്ങനെ വരുന്നത്
ആഹ് മഴക്കാലല്ലേ ആഹ്
ഈ കര്ന്റ് പോവും, കര്ന്റ് പോവലണ്ട്ണ്ടോടെ
ഇവടെ രാത്രി ഇടക്കിടക്ക് പോവും അപ്പൊ ഞാൻ പടച്ചോനെ കൊച്ച് കെടക്കണ്ടല്ലോ
ആഹ് ഏഹ് അക്ക കരം കറി ലേ ചെറി ലൈറ്റ് ആഹ് ആഹ് ആഹ് ആഹ് ഏ ആഹ് ആഹ്
അല്ല ഏഹ് മഴ ആയതോണ്ട് മുറ്റൊന്നു അടിക്കണ്ട
ആഹ് ശരിയണ് ആഹ് ആഹ് ശരിയാണ് ആഹ് ഇന്നാ ശരി ട്ടൊന്നാല്. ഇന്ന ശരി
ആഹ് പിന്നെ വിള്ക്ക്യ